ഹലോ
ഹലോ കേൾക്കാമോ?
കേൾക്കാം താങ്കൾക്ക് കേൾക്കാമോ
ആഹ് കേൾക്കാം അതെ കേൾക്കാം എന്തുണ്ട് വിശേഷം?
നല്ല വിശേഷം. അവിടെന്തുണ്ട് വിശേഷം
ഇവടെ മഴയൊക്കെയല്ലേ
അതെ അതെ ഭയങ്കര മഴയും, അതിൽ പുറം തണുപ്പുമാണ് അല്ലേ
അതെ അതെ ഭയങ്കര മഴയും, അതിൽ അതിൽ നിന്ന് തന്നെ തണുപ്പും നല്ല ശക്തമായ കാറ്റൊക്കെയല്ലേ ത്ത് മഴയാ മഴയായോണ്ട് തന്നെ പൊതുവെ ന്നെവ് വീടിനകത്താണ് ഇരിക്കുന്നത് പൊതുവെ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല
അതെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ കഴിയില്ല, മഴ കാരണം ആഹ് വെള്ളം കെട്ടി നിക്കയും നമ്മള് തെന്നി വീഴുന്നക്കെ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയാണ്
അതെ അതെ പൊതുവെ എല്ലാ ഈ കാലാവസ്ഥ എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലേ ഇപ്പം മഴയൊക്കെ ആയൊണ്ട് ഇപ്പ ഇങ്ങനെ ഇരിക്കണ് മഴയൊക്കെല്ലേ ഇപ്പം താങ്കൾക്ക്ങ്ങനെഈ മഴ സമയത്ത് എന്തെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കാ ഇഷ്ടപ്പെടാുണ്ടോ ഇപ്പോ ഈ ഭക്ഷണം ചൂോടെ കിട്ടും കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ടോ
മഴയായതുകൊണ്ട് കഴിക്കാൻ പൊരിപ്പ് ആഹ് ഫക്ഷണങ്ങളാണിഷ്ടം ഉഴുന്നുവട പരിപ്പ്‌വട ഏതാക്കപ്പം അങ്ങനെ പക്ഷെ എനിക്ക് പൊതുവേ ഇഷ്ടം സദ്യ, ബിരിയാണിയാണ് അതിൽ തന്നെ സദ്യയാണ് എനിക്ക് ഏറെ ഇഷ്ടം. താങ്കൾക്കോ
ഓ അതെയോ എനിക്കിനെ പൊതുവെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ആ കുഴിമന്തിയോടാണ്.
ഓ താങ്കൾക്ക് കുഴിമന്തിയാണല്ലേ ഇഷ്ടം കുഴിമന്തി ഇഷ്ട പ്പെടാൻ എന്താ കാരണം അതെന്താ ബിരിയാണി ഇഷ്ടമല്ലാത്തെ?
പക്ഷെ പൊതുവേ പറയാ ആൾക്കാര് പുറത്തു പോയി ആഹാരം കഴിക്കരുത് ഇങ്ങനെ കുഴിമന്തി അധികം കഴിക്കരുത് എന്നിരുന്നാൽ കൂടി എനിക്ക് കുഴിമന്തിയോടാണ് ഇഷ്ടം അവിടെ താങ്കൾക്കൊരു പൊതുവേ ആൾക്കരങ്ങനെ പറയാറ് ഞാൻ കേ ക്കാറില്ല പൊതുവെ എല്ലാർക്കും സദ്യ ഇഷ്ടമാണെന്നുന് കാരണം എല്ലാരും തിരിച്ചാ പറയുന്നത്. പൊതുവെ എല്ലാർക്കും സദ്യേക്കാളും ഉപരി ഇഷ്ടം ഇങ്ങനെ കുഴിമന്തി, ബിരിയാണി, അങ്ങനെ അങ്ങനെ പല പൊറോട്ട, ബീഫ് അങ്ങനെത്തെ ആ ഭക്ഷണങ്ങളാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഇതിപ്പോ താങ്കൾ പറയുമ്പോൾ തന്നെ താ താങ്കൾക്ക് അത്രയേറെ ഇഷ്ടമാണോ സദ്യ?
അതെ നിക്ക് വളരെ ഇഷ്ടമാണ് സദ്യ ആ പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലം ജില്ലാ സദ്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണംന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലത്തെ ഉള്ളു പരിപ്പും പപ്പടും. പുറത്തോട്ട് ഇപ്പോ കോഴിക്കോടാന്നേലും അങ്ങനെയുള്ള പുറത്തോട്ടുള്ള ജില്ലകളിലാണെങ്കിൽ പരിപ്പ് എന്ന് പറയുന്ന ഒരു കറിയില്ല അവിടെ സാമ്പാർ തൊട്ടാണ് സദ്യ തുടങ്ങ അതുമല്ല അവിടെ ഇറച്ചി, മീനൊക്കെ സദ്യയുടെ ഒപ്പം വിളമ്പും പക്ഷെ, നമ്മള് അങ്ങനെയല്ല. നമ്മൾ പരിപ്പ് പപ്പടത്തിൽ നിന്നാണ് ചോറ് തിന്ന് തുടങ്ങുന്നതും ആ അതുമല്ല നമ്മള് ഇവിടെ സ ദ്യയുടെ കൂടെ പുറമെ ആ ഇറച്ചി മീനൊന്നും കൂട്ടാറില്ല എനിക്ക് സദ്യ എന്ന് പറഞ്ഞപ്പോഴേ വായിൽകൂടി വെള്ളം വരുന്നു
ഓ അതെയോ പറയുമ്പോ തന്നെ താങ്കളിപ്പൊ പറയുമ്പോൾ തന്നെ എനിക്കും ആഹ് എനിക്കും അങ്ങനെ വായിൽ കൂടെ വെള്ളം ഊറുകയാണ് കാരണം തന്നെ ഇപ്പം കുറേ നാളായി ഇപ്പോൾ സദ്യ കഴിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു നമുക്കൊരു ഉത്സവം പ്രത്യേകിച്ച് ഒരു ഉത്സവം ഓണം അങ്ങനങ്ങനെ പല നമുക്ക് നമ്മൾ ആഘോഷിക്കുന്ന വിഷു അങ്ങനെയൊക്കെ പൊതുവെയുള്ള ആ പിന്നെ കല്യാണങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉള്ളതിലാണ് നമ്മൾ സദ്യ ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളത് കാണാറുള്ളത് അങ്ങനെ പൊതുവെ നമ്മൾ എന്നുമെന്നും വീടുകളിലിങ്ങനെ വെക്കാറില്ല വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് സദ്യ വെ ക്കാറ് അതും ഒരു തയ്യാറെടുപ്പാണ് ഇപ്പം വിഷു ആയിക്കോട്ടെ ഉത്സവായിക്കോട്ടെ ഒരു വർഷ കാത്തിരിപ്പാണ്, പച്ചക്കറിയൊക്കെ വേടിക്കുന്നു, വീട്ടിൽ തന്നെ പാചകിക്കുമ്പോൾ തന്നെ അതും വേറൊരു അനുഭവമാണ്. അമ്മയോടൊപ്പം സഹായിക്കാൻ നിൽക്കുന്നു. കറിക്കരിയുന്നു അങ്ങനെയൊക്കെ സദ്യകൾ ഉണ്ടാക്കുമ്പോ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കറികൾ വെക്കാനായാലും അതിൻ്റേതായ ഒക്കെ നമ്മൾ എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ മനസ്സും നിറയും വയറും നിയുന്ന ഒരനുഭൂതിയാണ്.
അതെ ഇനി ഓണം വരണം ഓണം വരാനില്ല അടുത്ത മാസം അവസാനം നമുക്ക് ഓണമാണ് അതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് നല്ലൊരു സദ്യ കഴിക്ക ക്കൻവേണ്ടിട്ട് ഓണം എന്ന് പറയുമ്പോഴേ എനിക്ക് സദ്യയാണ് ഓർമ്മ വരുന്നത് പൂക്കളത്തിനേക്കാളും എനിക്ക് ക്ക് ഓർമ്മ വരുന്നത് സദ്യ അതുകൊണ്ടാണ് എനിക്ക് ഓണം ഏറെ ഇഷ്ടവും.
ഓ അതെയോ ഈ സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഏതെങ്കിലുമൊരു കറികളുണ്ടോ താ താങ്കൾക്ക്.
എനിക്ക് പരിപ്പ്, പപ്പടം, പിന്നെ പച്ചടി, കിച്ചെടി ഇഞ്ചിക്കറി എല്ലാം എനിക്കിഷ്ടമാണ്.
ഓ സദ്യ എന്ന് പറയുമ്പോൾ എല്ലാ കറികളും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അ ഇന്നൊരു ഈ കറി എനിക്കിഷ്ടമാണ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എല്ലാം ഇഷ്ടമാണല്ലേ?
അതെ അതെ എനിക്ക് എല്ലാം ഇഷ്ടമാണ് അതിലേറ്റവും ഇഷ്ടം പരിപ്പും പപ്പടവാണ്.
ഓ അതെയോ പ്രത്യേകിച്ച് എടുത്തു പറയുവാണെങ്കിൽ പായസം ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ് സദ്യയിൽ ലാസ്റ്റ് പായസവും പഴവും കൂടെ കൂട്ടി കഴിക്കുന്നത് അത് വേറൊരു ആ അനുഭൂതിയാണ് നമുക്ക് നമ്മുടെ വയറും നിറയും.
അതെ അത് വളരെ ശരിയാണ് പ എന്തോ പഴവും പ്രഥമനും പിന്നെ ബോളിയും ബ്രഹ്മസലിയും അരിപ്പായസം ആഹ
അതായത് പാൽ പായസം ആ് പാലട പായസം അങ്ങനെ പ്രത്യേകതരം പായസങ്ങളാണ് നമ്മ കടലപ്പായസം അനെ പ്രത്യേക തരം വ്യത്യസ്തമായ തരം പായസങ്ങളാണ് നമ്മടെ ആ ഇവിടെ സദ്യകളിൽ കാണാറുള്ളത്.. അതിൽ തന്നെ ഏറ്റ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് പായസത്തോടാണ്
എനിക്ക് ബ്രഹ്മസലിയും ബോളിയാണ് ഏറെ ഇഷ്ടം എനിക്ക് ബോളിയും ബ്രത്മ
ഓ അതെയോ ആഹ് എനിക്കും അത് തന്നെയണി ഷ്ട്ടം പ്രത്യേക ഒരു ബോളിയും ആ ബ്രഹ്മസലി യുടെ കൂട്ടിലും പ്രത്യേക ഒരു രുചിയാ ണല്ലേ
അതെതെ അത് വളരെ ശരിയാണ് എനിക്കിപ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നു താങ്കൾ എന്നെ അത് ഓർമ്മിപ്പിച്ചത് കാരണം എനിക്കത് അത്രക്ക് ഇഷ്ട്ട മാണ് നമ്മൾ സദ്യ വേണം ന്നില്ല അല്ലാണ്ട് തന്നെ ബോളിയും ബ്രഹ്മസലിയും വേ ടിച്ച് കഴിക്കുകയും ചെയ്യും എനിക്ക് അത്ര ഇഷ്ടമാണ് ആ രണ്ട് ണ്ട് കാര്യങ്ങൾ
അതെ അതെ അതെ കാരണം ഇതിപ്പൊ സദ്യ ഇല്ലെങ്കിൽ കൂടി തന്നെ പായസവും ബോളിയും അത് വേറൊരു ആ രണ്ട് വേറൊരു രുചിയാ ണല്ലേ ഇപ്പ പായസംമല്ലാതെ പായസവും പ പഴവും നമ്മൾ കഴിക്കുവെ ങ്കിൽ കൂടി തന്നെ പായസം ബോളിയും.. അതാണ് രുചി കൂടുതൽ അല്ലേ
അതെ അത് വളരെ ശെരിയാണ്.. പായസവും പഴവും പിന്നെ പായസും പപ്പടവും ആ
ഓ ആ അതെ അതെ അതെ... പായസും പപ്പടും അതും കഴി ക്കുന്നത് വേറൊരു രുചിയാണ്
അതെ അതെ... അത് മാത്രമല്ല സദ്യക്ക് ശേഷം പച്ചമോരും... പച്ചമോര് കൂട്ടി കുറച്ച് ചോറ് തിന്നണം ദഹിക്കാൻ എന്നാണ് പറയുന്നത്.. അതും കൂടെ ആയാൽ എല്ലാം സമ്പൂർണ്ണമായി.. അല്ലേ.. പിന്നൊരു ഉറക്ക്
അതെ അതെ അതെ അതെ സദ്യ എന്ന് പറയുമ്പോ അതും കൂടെ അതും കൂടെ ആവണം... സദ്യയുടെ അവസാനം സമ്പൂർണ്ണ ത കിട്ടണമെങ്കിൽ അവസാനം നമുക്ക്... പച്ചമോരും... ചോറും കൂടെ കൂട്ടി കഴിക്കുമ്പഴത്തേക്ക് നമ്മുടെ വയറും നിറയും.. സദ്യ നമ്മൾ കഴിച്ച് കൈ കഴുകി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ വയറും മനസ്സും നിറയും... പിന്നൊരു ഉറക്കം
അതെ... അത് വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞല്ലോ താങ്കൾക്ക് കുഴിമന്തിയാണ് ഏറെ ഇഷ്ടംന്ന്.... താങ്കൾ വീട്ട ട്ടിൽ വെച്ച് പരീക്ഷിച്ചിട്ടുണ്ടോ കുഴമന്തി..
വീട്ടിൽ വെച്ച് പരീക്ഷിക്കാറില്ല പൊതുവേ ന...... ഞങ്ങളിവിടെ എന്താ കടകളിൽ പോയി ഒന്നെങ്കിൽ കടകളിൽ പുറത്തു പോകുമ്പോൾ കടകളിൽ പോയി കഴിക്കും അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പം പുറത്തുന്ന് വരുത്തുന്ന സംവിധാനം ഇപ്പ ഉണ്ടല്ലോ... ഇപ്പം ആഹാരങ്ങള്.. അപ്പൊ അങ്ങനെ പൊതുവെ അങ്ങനെ കഴിക്കും
അതെല്ലേ താങ്കൾ ഒന്ന് പരീക്ഷിച്ചു നോക്കഞ്ഞെ എന്താ വീട്ടിൽ തന്നെ വെച്ച്.. ഇപ്പോൾ വീടുകളിലും കുഴിമന്തി വെ ച്ചു തുടങ്ങിയല്ലോ..
അതെ അതെ അങ്ങനെ ചെയ്യാറുണ്ട്
രീക്ഷിക്കണം
അതെ പരീക്ഷിക്കണമെന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുവാ.. ഇങ്ങനെ നമ്മൾ ഓരോ ഫോ മൊബൈൽ ഫോണിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്.. അപ്പൊ വീട്ടില് ഓരോരുത്തർ ഇങ്ങനെ വിക്കുന്നുണ്ടല്ലോ പാചകം പാചകത്തി പാചകം കാണാറുണ്ട്.. അപ്പം കുഴിമന്തി നമ്മ.. ഞങ്ങളിങ്ങനെ ചെയ്താലോന്ന് ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാനുണ്ട്
ആ അത് നടക്കട്ടെ താങ്കൾ ആദ്യം ഉണ്ടാക്കുന്ന കുഴിമന്തി തന്നെ ഏറെ രുചി രുചികരമായി തീരട്ടെ
പൊ
പിന്നെ താങ്കൾക്ക് വേറെ ഏ.. രാവിലത്തെ പലഹാരങ്ങളിൽ എന്താണിഷ്ടം
പൊതുവെ കുഴിമന്തികൾ ഇങ്ങനെ പുറത്തുന്ന് കഴിക്കരുതെന്നാണ് പറയുന്നത് കാരണം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങള്ണ്ടാവും ഇപ്പം താങ്കൾ പറഞ്ഞ ലെ സദ്യ കഴിക്കുകയാണെങ്കിൽ നമ്മക്കത്. ഹ് നമ്മള് ഹ് കു കുഞ്ഞിനാള് മുതലേ കണ്ട് വളർന്നൊരു സമ്പ്രദായം സദ്യ. എല്ലാം വിശേഷത്തിന് നമ്മള് സദ്യ ഒരുക്കുന്നത്. ഇപ്പൊ സദ്യയൊക്കെ കഴിക്കുകയാണെങ്കി നമുക്ക് വേറെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നം ഒന്നുമില്ല ഇപ്പോഴത്തെ പൊതുവെ കുട്ടികളായാലും എല്ലാവരുമായാലും പുറത്തുന്ന് ഭക്ഷണം കഴിക്കൻ ആഗ്രഹിക്കുന്നത്
അതെ അത് വളരെ ശരിയാണ് നമ്മൾ വീടുകളിൽ ഫക്ഷണം വെച്ചാലും ഇപ്പോൾ കുട്ടികൾ പുറ ത്ത് നിന്ന് ഭക്ഷണം വരുത്തിച്ച് കഴിക്കുന്ന ഒരു പ്രവണത പൊതുവെ കാണാറുണ്ട്... അത് കു ട്ടികളിൽ എത്രത്തോളം രോഗങ്ങൾ വരുത്തി ത്തുമെന്ന് കുട്ടികൾക്കറിയില്ല... പക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല നമ്മുടേത് തന്നെയാണ് അല്ലേ
അതെ അതെ അതെ മാതാപിതാക്കൾക്കുണ്ട് പങ്ക്.. പക്ഷെ എന്നിരുന്നാൽ കൂടി മാതാപിതാക്കൾ ജോലിയുടെ അവരുടെ ജോലി ഭാരം കൂടുതല് അപ്പൊ അവർക്ക് ഇപ്പോ ജോലി കഴിഞ്ഞ് വരുമ്പോ അവർക്ക് തിരക്ക് കാരണം മൂലം ചില മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകും ഒരു സന്തോഷം നിമിഷം ഇപ്പൊ നാല് കൂടും നാല അംഗങ്ങളെ ഒള്ളെങ്കിൽ നാല് പേരും കൂടെ ചേർന്ന് പൊ പൊറത്ത് പോയി കഴിക്കന്നുള്ള തീരുമാനമെടുക്കും. കുട്ടികൾക്കത് വളരെയധികം സന്തോഷയിരിക്കും. കാരണം വീട്ടിലൊന്നും ണ്ടാക്കിയിട്ടുമില്ല പുറത്തു പോയി. കഴിക്യേം ചെയ്യാം. ഇവരുടെ ന്ന് റഞ്ഞ കുറച്ച് ഒരു നാല് പേര് അടങ്ങുന്ന ഒരു കുടുംബന്നെ അവര് പുറത്തു പോയി അവർ. ഹോ, ആ ഒരു നിമിഷം സന്തോഷോണ്. പിന്നെ അവര് അറിയുന്നില്ലല്ലോ പ്പൊ പുറമേ കൊച്ചു കുട്ടികൾകത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ. അത് ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും അത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഹും പൊതുവേ പറയ്ണ് മാതാപിതാക്കള് കുറച് കൂടെ ശ്രദ്ധ, അല്ലെങ്കിൽ കുറച്ചു കൂടെ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. പുറത് ഉള്ള ഭക്ഷണത്തെക്കാളും നല്ലത് ഇപ്പ നമ്മൾ വീട്ടി തന്നെ വെച്ചുണ്ടാക്കി കഴിക്കുന്നതാണ്.
അതെ. അത് വളരെ ശരിയാണ്. അത് മാത്രമല്ല പണ്ട് കാലങ്ങളിൽ ദോശ, ഇഡലി, പു ട്ട്, ഇടിയപ്പ, എക്കെ ആയിരുന്നു. രാവിലത്തെ ഫക്ഷണം എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അ സ്മൂത്തി എന്നും പറഞ്ഞ് കൊറേ ആ ന്താണ്? ആ പ് എന്തെങ്കിലും പച്ചക്കറികൾ ചേർന്നതോ? ആ ങ്ങനെ ന്തെങ്കിലും അരച്ച്.
ഇപ്പം ആഹ് കൂടുട്തലാ. അതെ, അതെ, ഇപ്പം ന പഴയ കാലങ്ങളിൽ ഈ നാട്ടു ഭക്ഷ്ണങ്ങൾ ക ഴിക്കുന്ന കൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നം ഒന്നും ആവ ആർക്കും. ഉണ്ടായിട്ടില്ല, കാരണം ഈ പറയുന്ന പോലെ താങ്കൾ പറഞ്ഞതു പോലെ. ഇഡലി, ദോശ, ഇതൊക്കെ നമ്മൾ വീട്ടി തന്നെ മാവ രച്ച് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്. തൊന്നല്ല, രാവിലെ തന്നെ ആ ഉപ്പഴത്തെ കുട്ടികള് ഇപ്പം തന്നെ മ്യാഗി. അവർക്ക് തന്നെ അത്.. കഴിച്ചൂടാത്തതാണ് രാവിലെ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് ആ മ്യാഗി. അല്ലാ അത് ഇപ്പോ തന്നെ ഉച്യാ ആകു മ്പഴത്തേക്ക് ചോറല്ല അവർക്ക് വേണ്ടത്. ഇ ഇങ്ങനെ പോലുള്ള കുഴിമന്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് അത് കഴിക്കുമ്പോൾ അവർക്ക് ക്കും മനസ്സും വയറും നിറയുന്നത്. ഉം കുട്ടികളെയും പറയ തെറ്റ റ്റെല്ലാം സവറടേതായ രുചിക്കൂട്ടിയത്, ഇപ്പം കടകൾള് ഓരോ രുചിക്കൂട്ടുകളാണല്ലോ. അവർ ഓരോന്ന്. രുചി അവർക്ക് അത് മനസ്സിൽ ഇങ്ങനെ കിടക്കുകയല. അവർക്കത് വീണ്ടും വേണം, വേണം, ന്നുള്ളരുത്. കൂടുതലും മാതാപിതാ മക്കളിത് പറഞ്ഞ ങ്ങനെ മനസിലാക്കി യ തന്നെയാണ് കുറച്ചുടെ നമുക്ക് കുട്ടികളെ ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സാധിക്കും.
അതെ അത് വളരെ ശരിയാണ്. ഇപ്പോൾ ആശുപത്രികൾ കൂടുതലും ഭക്ഷണരീതി കാരണമുള്ള രോഗങ്ങളാണ് കൂടുതലും വരുന്നതല്ലേ
അതെ അതെ ആരോഗ്യ പ്രശ്നംമാണ് കൂടുതലും കുട്ടികൾക്കാണ് ഇപ്പ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലും വരുന്നത് കാരണ ഇപ്പ അതുപോലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അവര് തന്നെ ഇവരൊക്ക ഇപ്പൊ സദ്യ സദ്യ എന്ന് പറയുമ്പോ തന്നെ അവർക്ക് സദ്യയോ ഞങ്ങൾക്ക് സദ്യയൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെ കുഴിമന്തി ബിരിയാണി എന്നിങ്ങനെ ഭക്ഷണൾ മതി എന്നാണ് കുട്ടി കുട്ടികള് പറയാറുള്ളത് അത് കാരണം എന്ന് വെച്ചാൽ മാ കുറച്ച് മാതാപിതാക്കൾ വീട്ടിൽ അങ്ങനെ സദ്യ വെച്ചു കൊടുക്കുകയോ അല്ല സദ്യ ഇങ്ങനെ സദ്യ കഴിച്ചാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്കാന മാതാപിതാക്കൾക്ക് ചിലപ്പോ സമയം സാധിക്കാറില്ലായിരിക്കും
അതെ അത് വളരെ ശരിയാണ് മാതാപിതാക്കൾ അവരെ തിരുത്തുന്നില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കുറ്റവും
അതെ അതെ എന്നിരുന്നാൾ കൂടുതന്നെ ഇനി വരുന്ന തലമുറയായിട്ട് ഇനിയിപ്പം ഹ് നമ്മുടെ കൈയിലാ ഇപ്പൊ നമ്മളായാലും കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പൊ സദ്യയാണ് ഇനി സദ്യ ഒക്കെ കഴിക്കണം അല്ലാത മറ്റേ ഇപ്പം പുറത്തുപോയി ആഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ വീട്ടിലുള്ള ഭക്ഷണവും സദ്യയൊക്കെ കഴിച്ചൽ തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ ഇത്രയും നേരം എന്നോട് സംസാരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്
എനിക്കും സന്തോഷം
ശരി